ഹലോ ആഹ് പ്പൊ കേക്ക്ണ്ട്
മഴണ്ടവിടെ
ഏയ് ഇല്ല
ആഹ്
പക്ഷെ മഴക്കാർ ഉണ്ട് ചെറുതായിട്ട്
ആഹ്
അവിടെ മഴ ഉണ്ടോ
ഇല്ല
ആഹ് മാങ്ങ കഴയ്യാനായില്ലേ
ഉം
ഇന്ന് ഇവിടെ കിട്ടി ഒന്ന് അ ഞാനും അമ്മീം കഴ്ച്ച് അമ്മക്ക് കരന്റെ ഒന്ന് കിട്ടിയരുന്നു
ആഹ്
പക്ഷെ അത് വീണിട്ട് അടി കേടന്നണു പക്ഷെ എന്നാലും കഴിച്ചു
ഉം ഇവിടെക്കെ എല്ലാം മാങ്ങി തീർന്ന് എല്ലാതും അറത്തില്ല അറുത്തിട്ട് ആഹ് പഴപ്പിക്കാൻ വെച്ചൊണ്ട്
ആഹ് അ എന്നിട്ട് പഴുത്തോ
ഈ വട വട എടുത്തിട്ടില്ല ബാക്കിയെല്ലാം കൊടുത്തേക്ക അവടുത്തതോ
അവിടു ഇവിടുത്തെ പഴുത്തിട്ടില്ല
ആടെ പഴിപ്പിക്കാൻ വെച്ചന്നോ
ആഹ് അയ്ല് കണ്ടേന്നു ഞാന് പിന്നെ നല്ല പുുള്ളിയല്ലേ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എടുക്കണന്നുണ്ട പറ്റന്ന് കുട്ടമ്മേന്റോടെ ചാമ്പക്കം പിട്ടു
ഉം അവടെ ചാമ്പക്ക ഉണ്ടായില
അത് ചെറുതാ പൂവ്ടണള്ളൂ
ആഹ് ആഹ് ശംഖുപുഷ്പണ്ടോ അവിടെ
ഉം നീല ശംഖ പുുഷ്പം
ആഹ് മറ്റേ അതുകൊണ്ടല്ലാം മറ്റേ വെള്ളംണ്ടാക്കലില്ല
ഏഹ് ഇപ്പൊ നിർത്തി ഇപ്പൊ വെള്ളം ഉണ്ടാക്കാനുള്ള സമയംന്നുല്ല
പുഷ്പ ഇണ്ടായപ്പോന്തെങ്ങൾക്ക് വെള്ളം ഇണ്ടാക്കണ്ടേ
അതേ ആദ്യാക്കേ ചെയ്തേനേ യൂട്യൂബ് നോക്കിട്ട്. പിന്നെപ്പ ചെയ്യണില്ല്യാ.
അതെങ്ങനെ ഇണ്ടാക്കാ?
അത് ചൂടെള്ളത്തിലിട ഒരു മൂന്നാല്, ഒരു ക്ലാസ്സില് മൂന്നാല്. പോട്ടിട്ട് ചൂടു വെള്ളെഴിക്ക. എന്നിട്ട് ചെറിയ ചൂടോടെ നമുക്ക് കുടിക്കാം. അതിൽ വേറൊന്നും ചേർക്കരുത്.
ഏഹ് ഓ വെള്ള നീല കളറാവുവോ?
ആഹ്
ഓഹ് ചാമ്പയ്ക്ക ഉപ്പിലിട്ടാ? ഹലോ
ആഹ് ചാമ്പെക്കെയില്ല. സച്ചു ഉപ്പിലിടലൊണ്ട്. ഞാൻ അവിടെന്ന്. ഓപ്പിലിട്ടതുണ്ടെങ്കിൽ കഴിക്കും. പക്ഷെപ്പോ ഓൻ ഉപ്പിലിടല് നിർത്തി. അതുകൊണ്ടിപ്പം കഴിക്കലില്ല.
ഓ ഇന്നലെ, ഇന്നലെ അങ്ങണ്ട് പോയപ്പോ മറ്റേ മാങ്ങ. മല്ലിപ്പൊടിയെക്കെയിട്ട് ഇണ്ടാക്കി തന്ന്. ഉം. സീന് എസ്. മല്ലിപ്പൊടി, ഉപ്പും ചേനെച്ചമാങ്ങ. നല്ലെണ്ടേനും
ഇന്നാളി ഞാൻ ചെന്നപ്പോ പഞ്ചസാര ഇട്ടോണ്ട് വെല്യാ രെസം തേന്നില്ല. ആഹ്, പഞ്ചസാരിയും മല്ലിപ്പൊടിയും പിന്നെ മെളക് പൊടിയൊക്കെ ഇട്ടിട്ട്.
ഓ ഇന്ന് മല്ലിപ്പൊടി കൊറെ ഒണ്ടായപ്പോ ടേസ്റ്റ് ഉണ്ടാരുന്നു. നല്ല മസാല
പഞ്ചസാര കൂടിം. കൊറെച്ച് കൂടി പോയി
ആഹ്
ഇപ്പൊ മാങ്ങക്ക് ഇക്ക് പഞ്ചസാരല്ല വെല്യാ ഇഷ്ടം. മറ്റേതാ ഇഷ്ടം.
പക്ഷെ ചെനച്ചതായൊണ്ട് പഞ്ചസാര വെരുമ്പളേ പ്രശ്നമില്ല.
ഉം അതാണ്. ഇപ്പൊ കൊറെ മുന്ന് ഉണ്ടായതല്ലേ മാങ്ങ. ഇപ്പൊള്ള മാങ്ങാക്ക് ചെനപ്പന്നൊക്കെ മാറി. ചെനച്ചൊക്കെ കഴിഞ്ഞു. പഴിക്കാറായി.
ആ പച്ചയിലിട്ടാല് അത് പിടിക്കും. മറ്റേയിലിട്ടത് പിടിച്ച പോലെ ഉണ്ടാവൂല.
ഉം
ആഹ്
ചെക്കൊറങ്ങാ?
ഉം ഒറങ്ങാണ്.
ഉം ചാമ്പക്കേന് ഫുള്ള് പുഴുവാട്ടോ.
പുഴുണ്ടായില്ലേ?
ഉം
ങ്‌ ഹും ചോറ്ണ്ടോ?
ആഹ്, ചോറുണ്ട്.
എന്തേന് ചോറിക്ക്?
ഇന്നാട് ഒണ്ടായുന്നു. ആടിന്റെ കൊടലൊക്കെ.
ഓ ബോട്ടി ബോട്ടി ആഹ് ആഹ് പ്രോട്ടീൻ, പന്നിങ്കിരക്കണ്ടേ മോകിരി പ്രഗ്നന്റായാ ടൈമിലായിയെടുത്തോണ്ട് നിക്കണ്. ബോട്ടി വറുത്തെത്. അശേനൊരു ചൊയല്ലേ.
ഉം നാടൻചായ ഒരു കുട്ടപ്പന്റെ. അത് കൊടുന്നപ്പോ ഒരു കുട്ടപ്പന്റെ മണിന്നാ.
ആഹ് നല്ല നല്ല വറുത്ത് കറ്ത്ത്താക്കിയറ്റുഷ്ട്ടം
ആഹ് എന്നിട്ട് ഞാനും അമ്മും കൊറെച്ചെടുത്തിട്ട് ഒന്നും കൂടെ. അമ്മന്റെ ഇതൊരു നീരിലായിരുന്നു പക്ഷെ അതിമ്മ മസാല ഒന്നും പിടിക്കാ ത്തൊരു ടൈപ്പ് സംഭം അ ഒന്നും കൂടെ ഞങ്ങൾക്കുള്ളത് കുറച്ചും കൂടെ വ എന്താ വെള്ളമൊക്കെ വറ്റിച്ച് നല്ല ഉണക്കല് പോലാക്കി
വറുത്ത മതി വറുത്താ മതി
ഏകദേശം അങ്ങനെ ഇതാക്കി വറ്റിച്ച് ഇതാക്കി പക്ഷെ അയിലുള്ളരു നെയ്യോണ്ടേ അ വല്ലാണ്ട് പോവൂല പിന്നെ അത് കുറച്ചെല്ലേ ഉള്ളൂ അപ്പോം നമ്മൾ അയ്നൻസരിച്ച ബാക്കി
ആഹ് ആഹ്
പിന്നെ ആടിൻന്റെ ഉം കൊറച്ചൊക്കെ ചോയണ്ട് ചെയത് എന്നാലും കുറേ മസാലയും കുരുമുളക ഒക്കെ ഇട്ടിട്ട് കുറവാ കുറച്ചു മറ്റേത് നല്ല എടുത്ത് ഇതാക്കുമ്പോ തിങ്ങൂലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തു അവിടെ എന്തെയ്നു ഇന്ന് കറി
അവിടെന്ന് ഏ പപ്പടം മുട്ട ചെറുപയർ മുളപ്പിച്ചത് പ്രോട്ടീൻ
ഓ പ്രോട്ടീൻ അങ്ങനെ ഉണ്ടാക്കി
ചെറുപയർ ഇന്നലെ വെള്ളത്തിലിട്ട് അപ്പത് മുളയ്ക്കും
ഫ്രിഡ്ജിൽ വെച്ചേനു
ഫ്രിഡ്ജില് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല ഫ്രിഡ്ജിൽ വെച്ചാ മുളക്കിയോ തണുക്കട്ടെ ആഹ്
മറ്റേ കറിക്കടലൊക്കെ വെച്ചാ മൊളയ്ക്കലുണ്ട്
ആഹ് അങ്ങനെ ഇണ്ടാക്കി
അപ്പൊ അഹ് കൊറച്ച് മുളച്ചിട്ട് അങ്ങനെ കഴിക്കണ നല്ലാ ന്ന് കേട്ട്ണ് പക്ഷെ മറ്റേതിന്റെ ടേസ്റ്റ് ടേസ്റ്റ് നോക്കുമ്പോ ഇണ്ടാവോ
ഉം ടേസ്റ്റ് രസം ഇണ്ട് ഇന്ക് പറ്റി
ആഹ്
പിന്നെ മുളച്ചത് സാലഡില ഇടല്ലോ മുളച്ച ചെറുപറയിട്ട് സാലഡ് അങ്ങനെ ഇണ്ടാവും
പിന്നെ എന്താ ഹ അച്ചുണ്ടാടാ ആഹ് അതാട്ടി ആട്ടി
ആ എത്ര ലീറ്ററ്ണ്ട്
അതെ ഞാൻ ചോയിച്ചിട്ടില്ല ഇത്ര ഇണ്ട് അറില ഇവിടെ തലാപ്പ്ന്നാണ് ചെയ് ആട്ടിയത്
ആഹ് ചക്കണ്ടാടെ ചക്ക
ഇവിടെ ആഹ് മുറ്റത്തിത്തേന്മേ കുറേണ്ട്
ഇതുമ്മേം കൊറേണ്ട് ഇതാ
പക്ഷേ പഴുത്തില്ലല്ലോ അത് പക്ഷെ പഴുത്തഞ്ഞിപ്പോ കൊറേ ചാടും ചെയ്യും ഒരു പാകത്തിനന് കിട്ടണം
പക്ഷെ മഴക്കാലത്തകും ചക്ക ഇണ്ടാവ മഴക്കാലത്ത് ചക്ക
അപ്പ തിങ്ങിയൻ രസണ്ടാവുല പിന്നെ മഴക്കെ തട്ടീയിട്ട് അതിന്റെ മധുരക്കെ പോയിണ്ടാവും
ഉം
പക്ഷെ മധുരവരിക്ക നല്ല രസട്ട് തേൻ വരിക്കെ അങ്ങനെ എന്തോ ചക്കല്ലേ നല്ല മധുരള്ള അത് രസാ
പഴഞ്ചക്കെ എനിക്കിഷ്ടല്ല
പക്ഷെ പഴഞ്ചക്കെ മറ്റേ ചക്കപ്പ ഉണ്ടാക്കൂല്ലേ അയിക്ക് ഇഷ്ട
ആഹ്
പഴഞ്ചക്കെ ഞാ തിന്നല്ണ്ട് പക്ഷെ അതങ് ഇത ഇല്ല അതിന ലാസിക്ക് പോലെ
ആഹ്
ഒരു സുഖല്ലത്
ഈ മുറ്റത്ത്ള്ളത് ഏതാ തേൻ വരിക്കെ സാദാ ചക്കെ?
ഇത് സാധാ
ആഹ്
കൂട്ടമ്മന്റോടല്ലേ തേൻ വരിക്കല്ലേ
ഉം
അച്ചുണ്ടാ അവിടെ?
ഉം അച്ചഛനും മുടി കളർ ചെയ്യണം പറഞ്ഞു ഞാൻ എന്നോട്ച്ച് മുടി വെട്ടിട്ട് ചെയ്ത് കൊടുക്കുന്ന്
ആഹ് എന്നാ ഓള് പോണ് വെട്ടാൻ
ആറിയില്ല അമ്മേന്റെപ്പേറ്റ പോണന്ന് പറഞ്ഞീനു
ഇനി സെലപ്പോ തലപ്പ് മാത്രം തോന്നാത്ത രീതിയിൽ വെട്ടിട്ട് വരുട്ടോ
ആഹ്‌.
പിന്നെ വെട്ടിന്ന് എഴുതി വെക്കേണ്ടിവരും കാരണം അങ്ങനെയണല്ലോ എടക്ക് എപ്പഴും വെട്ടാ വെട്ടാ മുട്ട് ഷോർട്ടാക്കണ്ട ഷോർട്ടാക്കാൻ പറി.
അങ്ങന ഉണ്ടാവലല്ലേ ഏരടിക്കണായിട്ട്
ആഹ്‌.
എന്നിട്ട്
ഈ അന്റെ വെട്ടില്ലേ
ന്ത ഞാൻ തന്നെ നീളം പോവാതെ കൊറച്ച് ഇങ്ങനെ ലെയറാക്കി വെട്ടി
എന്തഞ് തലപ്പ് ചെറുതായിട്ട് ഒന്ന് വെട്ടണം എന്നുണ്ട് പക്ഷെ ഇപ്പം നനഞ്ഞതായിണ്ട് പറ്റൂല
ഉം അയിനന്റെ മുടി ഒപ്പല്ലല്ലോ
ഒപ്പല്ല അതാണ് ഒരാൾ വാണം
ആഹ്‌.
പിന്നെ ഞാൻ വെട്ടിയതിലേറെ കോമഡിയാകും അതുകൊണ്ട് ഞാനായ്മ്മയ്ക്ക് നിന്നിട്ടില്ല പിന്നെ ടാട്ടന്റെ കല്യാണം ഇണ്ടായോണ്ട് അതീക്ക് നീട്ടി നീട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇനി വെട്ടണം നല്ലോ
ഉം